ആ എന്തൊക്കെയുണ്ട്
രാവിലത്തെ ഒന്നല്ലേ ഇനി ഇപ്പം നാളെതൊട്ട് നാളെതൊട്ട് പോണല്ലോ
മനസ്സിലായില്ല ഏത്
എന്തോരം പഠിച്ചിട്ടുണ്ട്
ഞാനോ ഞാൻ ഡിഗ്രി
ആ ആ ഏത് കോഴ്സായിരുന്നു ഇ ടുത്തേ ആ
ഉം
പിന്നെ അവിടെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയാണോ
രത്രി ചെല ഇന്ന് ഇപ്പം എന്താ കൊഴപ്പൊന്നുല്ല കാലാവസ്ഥ കണ്ടാല് ഇനി ഇപ്പം എന്താന്ന് അറിയില്ല ഇപ്പം നല്ല കാലാവസ്ഥയാണ് ഇന്ന് പൊതുവേ അങ്ങനെ തന്നെയാണ്
ആ ആ
ഉം പിന്നെ രാത്രിക്കൊക്കെല്ലേ ഫുഡ് ഇഞ് ഇണ്ടാക്കണ്ടേ?
വേണ്ട ചിക്കൻ കറി ഇരുപ്പുണ്ട് പിന്നെ ചീനും മോരു ഉണ്ട്
ആഹ് അപ്പാ മതിയാവുല്ലേ
ചിക്കനൊക്കെ ഇപ്പൊ വെല കൂടിയല്ലോ
ഉം എന്തിനാ വെലയില്ലാത്തത് എല്ലാത്തനും വെലയാണ് ഇപ്പൊ കൂലി മാത്രം കൂട്ണ്ല്ല ഉ ബാക്കിയൊക്കെ ഇതാണ് ആൾക്കാർക്ക് ജീവിക്കാൻ പ്രയാസണ് ഇപ്പൊ ഒരു സ ഉ സാനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ക്യാഷ്
താങ്‌ക്ക്ക്കെ ഭയങ്കര വില
ഉം എല്ലാത്തിനും എന്തിനാ വെലല്ലാത്തോ എല്ലാ സാധനത്തിനും വെലയന്നാണ്
എവിടെ സാനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയാണ് വാങ്ണത്
അല്ല ഉം അല്ല സാധാ നമ്മള് കടയിൽക്ക് പോയിട്ട് വാങ്ങിക്കും
ആ ആ അവിടെ പച്ചക്കറികെ കൊണ്ടൊരൊ ഈ ഉരുട്ടു വണ്ടി
വ വെരല്ണ്ട് അങ്ങനത്തെ വണ്ടിഒക്കെ വെരല്ണ്ട് ഉംഷൈന്ന അങ്ങനെ വാങ്ങല് ല്ല എ എട ഒക്കെ ഉണ്ടാവും ആഴ്ച്ഛൻ്റ കണകൊന്നുല്ല ഇടക്ക് ഇടക്ക് വരും മീൻ എല്ലാ ദവസവും വരും രണ്ടണ്ണം രണ്ടട്ടൊ മൂന്നെട്ടൊക്കെ വരും
ഉ
രാവിലെ തന്നെ രണ്ട് മൂന്ന് വണ്ടി
അപ്പൊ മാർക്കറ്റിൽ പോയിന്നും വങ്ങണ്ടാ
മാർക്കറ്റന്ന് വാങ്ങലാ ഞങ്ങള് മാർക്കറ്റിന്റെ അടുത്താണ് ഇവള പ്പാക്ക് കടള്ളത് അപ്പം അവിട്ന്ന് വാങ്ങിട്ട് പോരും
ഉം ഇപ്പൊ മത്തിക്ക നൂറ് രൂവക്ക പത്തണ്ണല്ലേ ഒള്ളു
ഉം മത്തിടെസ്റ്റൂല്ലപ്പത്ത് ഉം നല്ല മത്തി കിട്ടണില്ല ഉം ടേസ്റ്റ് ഉം
കറിഒക്കെ തന്നെ ഒരു ചെറയാണ് എല്ല വാർ
ഉം ഉം ഉം ഉം
പിള്ളേരൊക്കെ കളിയാണോ ഭയങ്കര
ഉം അവിടെ കളച്ചനുണ്ടോ ഓൾ ബാഗ് എടുത്തങ്ങാണ്ടേ ടൂഷ ഷൈൻ പൊവാൻ പറഞാണ്ട് വെറുതെ വെറുതെ കളിക്ക നാളെകക്ക്ല്ലേ ബുക്കൊക്കെ അല് എടുത്തച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുങ്ങാണ്ട് ഏല്ല റെഡി ആക്കി ച്ച് ക്ക്ണ് കൊണ്ട വല്ലേ ആ പിന്നെ രാവിലെ പിന്നെ നേര ഉണ്ടാവര് എട്ട് മണിക്ക് വണ്ടി വരും അപ്പത്തിനും
ആ ആ
അപ്പം ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചു മറന്നു പോയാല് പിന്നെ നമ്മക്ക് അതിന് പറയേണ്ടി വരൂല്ലേ അതെ എത്തിട്ട് ഉം എല്ലായിടത്തും വെച്ചു അപ്പോൾ അത് നാളല്ല ഇത് കഴുന്നത്തോടെ കൊടു കഴിഞ്ഞു അതിന്റെ പണി ഇഞ്ഞ് മ ണേലോ ഇതൊക്കെ കൊടുന്നിട്ട് വേണം പണി മുറ്റത്തിന്റെ എന്താ അടെ ഗേറ്റിന്റെ ഇടക്ക് ശരിയാക്കാനക്കെുണ്ട് ഞത് പൊളിച്ചത് ക്ലിയർ ആക്കിയിരിക്കണ്ടേ
ആഹ ആഹ
ഉം അപ്പൊ ഇഞ് മണലൂതൊക്കെ വന്നിട്ട് വേണം
ആ
ഉം ഇന്നും ഇന്നലിം രണ്ട് പണിക്കാരുണ്ടായിരുന്നു ഒരു ഒരു ആറു ആറര അവുമ്പോ വരുന്നുണ്ട് പിന്നെ രണ്ട് മണിയാകുമ്പോത്തിന് പണി കഴിഞ്ഞു പോവും ചെയ്യും ആ നമ്മള് പോയി കൊണ്ടുവരണം ഉ നമ്മള് പോയി കൊണ്ടുവരണോലെ
വീട്ന്റെ അടുത്ത്
നങ്ക ഇല്ല അത് ആരോ പറഞ്ഞതാണ പണി ക്കരം കൊറച്ചു പേരുണ്ട് അല്ലാണ്ട് അറിയില്ല ബംഗാളീസ് ത്താണ്
ആണോ ആഹ
ഉം
ഇപ്പൊ ബംഗാളിസ് ആണല്ലോ എല്ലായിടത്തും പണി ഹോട്ടലുകളിലായാലും വീടു പണിക്കായാലും പിന്നെ ആഹ പിന്നെ തേങ്ങ ഒക്കെ ഇടാൻ പോവുന്നുണ്ട്
എല്ലാം ഉണ്ട് കൊറെ തൊയിലോറപ്പിന്റെ ആൾക്കാരും പണിയെടുക്കും കൊറെ പേര് എടുക്കും
അതെ അവര് മടി ഇല്ലാതെ എടുതോളും ആഹ
പിന്നെ വെയില് ചൂടാകുമ്പോത്തിന് പോവും ആ ആറര ആറ് ആ ആറണി കഴിഞ്ഞപ്പോ പൊയ്ക്ക്ണ് കൊണ്ടരാൻ
ഓ എത്ര മണിക്ക് എഴുന്നേറ്റ് ഇത്താ
ഏ
എത്ര മണിക്ക് എണീകാറുണ്ട് രാവിലെ
രാവിലെ നാലരക്ക് എണീറ്റ്ങ്ങണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കും പിന്നെ ആറര ആറ് മണി അറി അങ്ങനെയൊക്കെ വല്ലൈമ്മില് നിച്ച കൃത്യയ ടൈം ഒന്നുല്ല അലാറം ആറ് മണിക്ക് വ പക്കലുണ്ട് ക്ലാസ്സിന് ക്ലാസ്സിലെ ദിവസ ആവുമ്പളേ വണ്ടി നമുക്ക് ഒർക്ക് പെട്ടെന്ന് അറിയാതെ നമ്മളാ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുമ്പളി അറിയാതെ പോയാലോ നേരിട്ട് ഉറങ്ങിപ്പോയാ അതൊരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെതിങ്ങാണ്ട് വക്കലുണ്ട്
ഉം ഞായറാഴ്ച അങ്ങനെ വേകൂലല്ലേ
ഞായറാഴ് അലാറം അവിടെ ഇണ്ടാവും ഞമ്മള് നീക്കണ പിന്നെ അങ്ങനെ പിന്നെ കടേക്ക് പോകുമ്പോ ഭക്ഷണം കൊണ്ടണം അപ്പൊ അപ്പത്തിനെ എല്ലാതും റെഡി ആക്കണം
ആ ഉ
ഉം അപ്പൊ പിന്നെ നേരത്തെണ്ടോ ആഹ
രാവിലെ എല്ലാം ഒതു ക്കൂല്ലേ
ഉം രാവിലെ അങ്ങനെ ചെയ്യും പിന്നെ ഇവളെ കൊണ്ടാക്കും വേണ്ടേ വണ്ടിക്ക് താഴത്ത്ക്കങ്ങട്ട് ഇറങ്ങണം വണ്ടി അപ്പൊ അങ്ങനെ ഒരുത്ണ്ട്. ഏ കൊറച്ച് ഇറ ഒരു രണ്ട മൂന്ന് മിനിറ്റ് നടക്കാണ്ട് വണ്ടിക്ക് വണ്ടി. വണ്ടിക്കയറ്റേനെ ആ അണ്ട് ആ സമയത്ത്ണ്ടായി കിട്ടുല്ല രാവിലെ നീച്ച് ചായ കുടിക്കാൻ ഭയങ്കര മട്യാണ്
മ് മ് ഹ്
ക്കാന്ന് പറഞ്ഞ എന്തോര് മട്യാ ഇത് നേരത്തെ കൊടുക്കണ്ടേ ഓൾ വൈകി കൈക്ക്ണ ആളാണ്
ഉം രാവിലെ പിള്ളേർക്ക് എന്താ പാല് കൊടുക്കത്തില്ലേ പാലൊക്കെ കാച്ചി
ഇല്ല പാലൊന്നും കുട്ച്ചില്ല.
ഉം
പാല് വല്യ താല്പര്യേല്ല ശരിക്കും പറഞ്ഞാല്.
ബൂസ്റ്റ് ഒക്കെ ഇട്ട് കുടിക്കുന്ന ഇഷ്ടല്ലല്ലേ
ഉം ഓക്കങ്ങനെയന്നും ഇഷ്ടല്ല ചില സമയത്ത് പാല് ചോ ക്യും അതൊരു തുള്ളി കുടിച്ചും പിന്നെ വേണ്ട അങ്ങനെയൊക്കെയാണ്
ആ ആ ഹ
ഓരോ കാറ്റാണ് ആറന്നോളു കെടക്ക് ചോദിക്കും
എന്തുവാ
നാരങ്ങ വെള്ളേ
നാരങ്ങ വള്ളം ആ ആ
അപ്പ അത അങ്ങനെ കൊടുക്കും. പിന്നെ സ്നാക്
നാളെ ഇനിരാവിലെ എന്തോ ഉണ്ടാക്കും
നാളെ എന്താ തീരുമാനയിട്ടില്ല രാവിലക്കത്ത് എന്താള്ളത്. എന്താന്ന് ഇങ്ങനെ ആലോയിച്ചാണ് ഇപ്പ രാവിലെ എന്തുണ്ടാക്കും കാരണം നേരത്തെ ആവണം ഉം ഓക്ക് കെഴങ്ങ് പൊരിച്ചതാണ് കൊണ്ടവാനർഞ്ഞിട്ട് വാണം പാതും
അരിമാവ്
അരിമാവ് അരിപ്പൊടിയാണ് അന്നത് അവസാനം മറ്റതില്ല. അ രാവിലെ നേരത്തെ ആവണ്ടേ ഏഴ് മണിക്കോള വിളിച്ചണം അപ്പോത്തിന് ചാ യിം കടി റെഡി ആവണ്ടേ? അതാണ്. ഉം അല്ലാണ്ടൊന്നുല്ല. ആഹ് നോക്കട്ടെ എതൊക്കെയ ചെയ്യണം
ഉം ഇടിയപ്പ ഉണ്ടാക്കാൻ നി താമസിക്കൂല്ലേ
ഉം ഹ് പെട്ടന്ന് ആവും മാണം നമ്മള് രാവിലെ നീ നീച്ചാനെ ചെലപ്പം ഇങ്ങട്ടൊരു മടിയാണ് കിടന്നിട്ട് നീക്കുമ്പോളേ, എനിക്കാൻ തോന്ന നല്ലൊരു ഉറക്കേക്കാര അപ്പൊ, പക്ഷെ നീക്കല്ലാണ്ട് നിവർത്തില്ലന്നത് ആല്ല കഴിഞ്ഞിട്ട് പ്രയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കെടന്ന് തീരെ എണീറ്റുല ഉച്ചക്ക് ഉറങ്ങല്ണ്ട് ഉച്ചക്ക് കുറച്ചേരം അങ്ങനെ ല്ലാം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ചിലപ്പോ ഉറങ്ങല്ലേ വെറുതെ കെടക്കേലും ചെയ്യും ഉം അല്ല
ഉച്ചക്കെ ഉറങ്ങിയാ പിന്നെപ്പ എണീക്കും?
അങ്ങനൊന്നുല്ല ഇവിടെ പോത്തും കാര്യൊക്കെ ഇണ്ടായിനന്ന് അഞ്ച് മണീന്റെ ഒരു കണക്കയ്നു. ഇപ്പൊ പിന്നെ അങ്ങനെന്നുല്ല വെള്ളം കൊടുക്കാന് ഇതാക്കാനൊക്കെ.
ഇനിയിപ്പൊ അത് സെറ്റാക്കിട്ട് വാങ്ങുല്ലേ
ഉം ഇപ്പൊ അതൊക്കെ റെഡി ആക്കിട്ട് വേണം വാങ്ങനെ
അപ്പൊ ഇനി നോമ്പാമ്പഴ് അടുത്ത കൊടുത്തിത്തോളല്ലേ
നോമ്പ് നോമ്പാല്ല വലിയപെരുന്നാളിന് കൊടുക്കലൊള്ളൂ
ഓ ഹൊ
വേറെ എന്തൊക്കെന്നെ അവിടെ കോഴി അങ്ങനെ എന്തേലുണ്ടോ
ഒട്ടുല്ലാ ഇപ്പൊ ഒരു പട്ടിയേ ഉള്ളൂ ഒരു പട്ടിയെ ഉള്ളൂ
ഉം ഉം
ഞാനാണേ ഭയങ്കര കൊരയാ ആരും വരാൻ സമ്മതിക്കില്ല
ഏ ഏ
രാത്രിയില് പിന്നെ വെളിയിൽ മൊത്തം ഒരു കൂട്ടിക്കിടത്തേക്കും രാത്രിയില് ഹാളില് അവിടെ കിടക്കും
ഏ
രാ രാത്രി പട്ടിയൊക്കെ വെരും അപ്പൊ കൂടിനകത്ത് കിടക്കുന്നത് സേഫ് അല്ല
ആ ആ ആ
അതുകൊണ്ട് ഹാളില് കേടാത്തും ഹാളിലായാലും ഏ
പന്നിുടെ ശല്യം ഉണ്ടോ
ആ ഉണ്ടണ്ട് ഉണ്ടണ്ട് രാത്രിയില്
ഉം
അപ്പൊ ഓക്കെ ശരി
ഉം